ഹലോ
ആഹ്‌ ഹലോ
ആഹ് ഹലോ കേൾക്കാമോ
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോ
ആഹ് എന്തുണ്ട് വിശേഷം
സുഖം അവിടെയോ
ഇവിടെം സുഖായിട്ടിരിക്കുന്നു
ആഹ് എന്താണ്ട് വേറെ കാര്യങ്ങൾ
വേറെ ഏതുല്ല ഇവിടെ പെയ്മൺ ദൃശ്യം റ്റൂ ത്രീ എറങ്ങിയിട്ടില്ലേ
ആഹ് ആഹ് അഹ് ഇല്ല പോവാൻ പറ്റിയില്ല ഇത് മാത്രം പോവാൻ പറ്റിയില്ല
നാളെ പോണം നാളെയൊ മറ്റന്നാളോ പോണം സാധാരണ ഞാനൊന്നും മിസ് ചെയ്യാത്തതാണ്
ആണോ
ആഹ് ഇന്ന് കൊറച്ച് തെരക്കായത്ത് കെണ്ട് പോവാൻ പറ്റിയില്ല
ആഹ് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാൻ ഇതുവരെ ഇല്ല ഞാൻ ഇതുവരെ തിയേറ്ററിലേ പോയിട്ടില്ല
ഇതുവരെ തിയറ്ററിലേ പോയിട്ടില്ലേ ഞങ്ങളൊക്കെ എത്ര സിനിമകൾ കണ്ടിരിക്കുന്നു ഞങ്ങളെല്ലാം ഒര്
ഉം ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ കേൾക്കുന്നു